ഹലോ
ആഹ കേക്കുന്നില്ലേ
ആഹ കേൾക്കുന്നുണ്ട് പറയും
ആഹ എന്താ എന്താ വർത്താനം
എന്തതോ സുഖാരിക്കുന്നു എവിടെയോ
ആ് സുഖം
ഏഹ് പിള്ളേരക്കെ കഴിച്ച പിള്ളേരൊക്കെ കുട്ടിയോ?
ആഹ്.
പിള്ളേരെ കൂട്ടിയോന്ന്?
ആഹ്. ല്ല പിള്ളേര് വന്നിട്ടില്ല. ആഹ് വരാനാകു ന്നൊള്ളു. നാലരക്കാവും. നാലേകാല് കയ്യും.
ഏഹ്. എന്തണ്ടാക്കിച്ച്. ഇവിടെ താ ഇട്ത്താ. പോയിട്ടില്ല ന്ന്. ഒരാളെ ഉള്ളു.
ആഹ്. പഠിക്ക്ണ കുട്ടിയാ
ആഹ്. മൂന്നര വയസായിട്ടുള്ളൂ.
ആഹ്. അങ്കലവാടി പോവോ?
അങ്ങനാടി പോന്ന. പ്പ ഞാനെന്റെ വീട്ടിലായതോണ്ട് ഇപ്പ അങ്ങനാടി പോന്നില്ല. അല്ലെങ്കി പോവും
ആഹ്. കച്ചറണ്ടോ?
കാച്ചറിണ്ടോ ചോയ്ച്ചാ അതേ ഉള്ളു.
ആഹ്. ആൺകുട്ടിയാ പെണ്ണാ ഏതാ? ആഹ്. ന്നാലും കൊറവൊന്നുല്ലല്ലേ?
ഒര് കൊറവുല്ല. കച്ചറയോ കച്ചറ.
ആഹ്. ആരെ വേറെ കളിക്കാനാരേലുണ്ടോ ഓക്ക്?
ഇല്ല. വക്ക് ന്ന് ഇന്ന് ഞാൻ ഇണ്ട്. ബ്രദർ ണ്ട്ന്ന്.
ഏഹ്. എന്തിനേലും പോണതാണോ? വർക്കിന് വർക്കെയ്യ്ണ്ടോ?
ഞാനാ. ഇല്ല അവിട്യോ?
ഇല്ല. ഞാനും പോണില്ല. ഹൗസ് വൈഫായിട്ടങ്ങനെ. ആഹ് നോക്കണം. പ്പൊ കൊറച്ച് ടൈറ്റിലാണ്. അപ്പൊ അത് കയ്ഞ്ഞ്ട്ട് എന്തെങ്കിലൊക്കെ പഠിക്കണം. ന്നട്ട് പോകണം. അങ്ങനേണ്.
ഉം. എന്തിന് പോവാന താല്പര്യം
എന്തെങ്കിലൊക്കായിട്ട്ങ്ങനെ. ചെറ്യേ ചെറ്യേ. എന്തെങ്കിലൊക്കെ കോയ്സ്ട്ത്ത് പഠിക്കണന്നൊക്കെ താല്പര്യണ്ട്.
ആഹ്.
അവിടെങ്ങനെ? പഠിച്ചതാണോ?
ഉം.
ആഹ്. എന്തിനാ പോയിര്ന്നേ?
ഞാൻ ലാബ് പഠിച്ചതാണ്.
ആഹ്.
വർക്ക് ചെയ്തിട്ടില്ല. പഠിച്ച എടെക്കെയ്ന് കല്യാണം.
ആഹ്. കംപ്ലീറ്റ് ആയ്ട്ട്ല്ല?
കംപ്ലീറ്റായിട്ടില്ല.
ആഹ്. കംപ്ലീറ്റ് ആയിട്ട്ണ്ട്ന്ന്ണ്ടെങ്കി സർട്ടിഫിക്കറ്റൊക്കെ കിട്ടി പിന്നെവ്ടേലും കേറായിര്ന്നുലെ?
ഉം.
ആഹ്.
പക്ഷെ, അതൊക്കെ വയങ്കര കഷ്ടപ്പാടാ.
ആണ് ആഹ്.
നൈറ്റൊക്കെ ഇടുമ്പോ ഭയങ്കര സീനായിരിക്കും.
ആഹ്. അതാണ് പിന്നെ അങ്ങനത്ത്ള്ളൊക്കെ, ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചാലൊക്കെ അങ്ങനേണ്ള്ളൊലേ?
ആഹ്. നൈറ്റ്‌ ആഹ് നെറ്റിട്ടേറ്റുമ്പള് നമ്മുക്കും പിള്ളേർക്കും ഫ്രീയാ
ആഹ്.
നമ്മളൊന്നുല്ലാണ്ട് ഒർങ്ങുല്ല. പിന്നെ കച്ച്റ്. പിള്ളേരെ കാര്യം നോക്കിട്ട് നമ്മ ക്കെന്നെ കെട്ക്കാൻ സമയം ഇണ്ടാവേല്ല
ആഹ് പിന്നെ അവരെ ബുദ്ധിമുട്ടിച്ച് പോവാനും തന്നെ ഞമ്മക്ക് വെയ്ക്കൂല്ല ആഹ് അങ്ങത്തെ സാഹചര്യാണെങ്കി കൊഴപ്പല്ല അങ്ങനെ നിക്കണോരാണെന്ന്ട്ടെങ്കില് അതൊന്നും പ്രശ്നല്ല ഇത് നിക്കാത്തോര് ഇങ്ങനെ ഞമ്മള് വേണന്നുള്ള വാശിക്ക് ക്കാരാവുമ്പളെ
ആഹ് ജനിച്ചപ്പോ തൊട്ടേനി കൊറച്ചൊന്ന് മാറി നിക്കാണെ ഒരു പ്രശനം ആർക്കുല്ലാ
ആഹ് ഇല്ല
ഇത് ഇപ്പം ഇങ്ങനെ നിക്ക്ന്നോണ്ട് അവർക്കും പ്രശ്നാണ്
ആഹ് കരച്ചില്ണ്ടോ അംഗലവാടില് പോയിട്ട്
വസ്റ്റ്ത്തെ ഒരാഴ്ചൊക്കെ ഭയങ്കര കരച്ചിലായിനു
ആഹ് ന്ന്ട്ട് ശരിയായോ
പിന്നെ കൊഴപ്പല്ല പിന്നെ എന്നും പോണം ഞങ്ങൾക്ക്
ആഹ് എന്നും പോണം
ഉം
ഇവട്ത്തെ ഓര് അങ്ങത്തന്നേനി ഇവിടെ ഇന്ക്ക് രണ്ടാളാണ് എരട്ടകളേയിരുന്നു അവര് ഏഹ് എന്താ അംഗലവാടില് പോയിനി ഒരാഴ്ച ഇതെ പോലെ പോകും പിന്നെ ടീച്ചർ ഞങ്ങള് ഞങ്ങള് അവിടെ എത്തുമ്പോത്തിന് ടീച്ചർ തന്നെ വാതിലിന്റാടെ വന്ന് നിക്കും അപ്പം പിന്നെ ഞങ്ങള് ആണ്ട് കേറാൻ സമ്മതിക്കൂല ടീച്ചർ പറിയിം നിങ്ങൾ പോയിക്കോ അപ്പോ ഞങ്ങളെ കണ്ടാലാണ് അവർക്ക് പ്രശ്നം
ഏഹ്
അല്ലെങ്കി പ്രശ്നല്ല അപ്പം അവിടുന്ന് ക്കാണ്ന്ന്ട്ടെ ഞമ്മള് കൊറച്ചേരം ടീച്ചറിനോട് എന്തേങ്കിലും സംസാരിക്കാണ്ന്നുണ്ടെങ്കില് ആ സമയത്ത് അവരെ
ആഹ് അത് ഇവെടിം പ്രശ്നണ്ട് കൊറച്ചേരം അഞ്ച് മിനിറ്റ് ടീച്ചറ്നെ സംസാരിച്ചോ ണ്ടിരിക്കാണെ പിന്നെ പോവാം വേണ്ടി കൊറച്ചേരം കഴിയും മൊഖൊ
ഉം ആഹ് ആഹ് അപ്പൊ ഒരു വാട്ടയ്ക്കാരം അല്ലെങ്കിപ്പല്ലാ അല്ലെങ്കി ഇമ്മളവിടെ ചെന്ന് ടീച്ചറ്ന്റെ കയ്യിൽ ഏൽപ്പിച്ച് വേഗം അപ്പ തന്നെ പോകാണ്ന്നുണ്ടെങ്കില് പ്രശ്നല്ല ഇത് ഞമ്മളെ അവിടെ കാണുമ്പോ നമുക്കൊന്നും സംസാരിക്കാൻ പ റ്റൂല അയിനെ കൊണ്ട് ടീച്ചർനോട്‌
ഇത് പിന് ഇങ്ങനെ ശെരിയായി പിന്നെ
ഞങ്ങൾ ഉം എങ്ങനെ
ആഹ് പോകുന്നതൊക്കെ ഇഷ്ടാവ്ണ്ട് പക്ഷേ ഞ ക്ക് ഇവെട്ന്ന് കൊറച്ച് ദൂരണ്ട് അപ്പൊ പിന്നെ ഞങ്ങക്കാണ് മടി കൊണ്ടയാക്കാന് നടക് നടക്ന്നാ പോണം അപ്പം പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിനി അംഗലവാടീക്ക് ഉം പിന്നെ എൽ കെ ജിലാണ് വെല്ല്യ പ്രശ്നൊന്നുല്ല
ഏഹ് വിട്ട് ഇതിപ്പോ രണ്ടാഴ്ച്ചെക്കെ പോയിട്ടില്ലെങ്കി മറ്റേ പോവും പി റ്റോസം പറിയും ഇന്ക്ക് അങ്ങനവാടി പോണന്ന് പറിയും
ആഹ് പോയിട്ടില്ലെങ്കി സങ്കടാണ് ആഹ് ഇവടിം തന്നെ അവര്ക്ക് ഇഷ്ടപ്പെടുന്ന ടീച്ചേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിലേ അവര് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും
അപ്പോ അവ്ടെ അങ്ങനവാടി പോയപ്പോ അവടെന്തേലും പഠിപ്പിച്ചിട്ടൊക്കെണ്ടോ
ആഹ് അവിടെ എന്താ ചെറിയ ചെറിയ അക്ഷരങ്ങളൊക്കെ അവർക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. നോട്ട് ബുക്ക് ഒക്കെ ഉണ്ടായിരുന്നു ആ ടീച്ചറെ അങ്ങനെ എഴുതി കൊടുത്ത് വിടും. അവിടുന്നങ്ങനെ എന്താ പഠിപ്പിച്ചു ഇതാക്കലുണ്ട്. അതൊണ്ട് റാ താ ന അങ്ങനത്തെയൊക്കെ ചെറിയ ചെറിയ പെട്ടെന്ന് എഴുതാൻ കഴിയുന്ന വാക്കുകള് മുഴുവനും അവർക്ക് കുറേ അറിയാം പിന്നെ എന്താ ഒന്നെ രണ്ടും തന്നെ എഴുതി കൊടുത്താലും പത്ത് വരെ എഴുതും അങ്ങനെക്കെ കയ്യൊക്കെ ഒന്ന് വഴങ്ങി കിട്ടിയിട്ടുണ്ട്
ഏഹ്
എന്താ ആഹ് ആ അതന്നെ വലിയ കാര്യമാണ് ചെല അംഗനവാടിയിൽ ഒന്നും ഇതേപോലെ പഠിപ്പിക്കൊന്നുംല്ല പറയണ കേൾക്കാ. ഇവിടെ പിന്നെ ടീച്ചറ് ആഹ് ഇല്ലല്ലേ. എവിടെ പിന്നെ ടീച്ചർ പി അവരെ കളിപ്പിക്കുകയും ചെയ്യും അതിന്റെ ഇടയിൽ കൂടെ ഇടണം എന്ന കുട്ടികൾക്ക് കുറച്ചൊക്കെ എന്തേങ്കിലും പഠിച്ചോട്ടേ കരുതി ടീച്ചർ പറയും ഞാൻ പഠിപ്പിച്ച് കൊടുക്കാ ടീച്ചർന്റെ- ഉം ബുക്കൊക്കെ കൊണ്ട് കൊടുത്ത് കൊടുത്ത് വിട്ടോണ്ടി ഞാൻ എഴുതികൊടുക്കാന്ന് പറ
ഇവിടത്തെങ്ങനെ ഒന്നും പഠിപ്പിക്കില്ല രാവിലെ പോവും ഫുഡ് കഴിക്കുന്ന് ത്തിച് അത്രയെ ഉള്ളൂ ദിവസം ഇത്തന്നെ
ഇത് തന്നെ അതുകൊണ്ട് നമുക്ക് വീട്ടില് വല്യ ശല്യം ഉണ്ടാവില്ല. അവരിങ്ങനെ കച്ചറന്നും കാട്ടിനടക്കൂല
അത് ശരി മം അത് ശരിയാണ് പക്ഷെ ഒന്നും പഠിപ്പിക്കാലും നമ്മക്കാ പാട് പഠിപ്പിക്കാൻ നമ്മള് ഇരിതിയ ഇരികൊ അതില്ല
ഇല്ല അതാണ് പിന്നെ, ഞങ്ങള് പിന്നെ ടീച്ചറ് പിന്നെ അങ്ങനത്തെ ഭയങ്കര ഇതെനിട്ടോ അങ്ങനെ ഇതിനൊക്കെ ഭയങ്കര ആയിട്ട് ഇങ്ങനെ സപ്പോർട്ടൊക്കെ നിന്ന് കുട്ടികളെ തന്നെ ഓല്ക്ന്നാ പഠിക്കാനും സ്കൂൾക്ക് പോകാനും ആകുമ്പോത്തിന് പഠിക്കല് തുടങ്ങിയാലും തന്നെ നല്ലതല്ലേ പറഞ്ഞിട്ട് ടീച്ചറും തന്നെ ഇതിനും മുന്നിട്ട് ഇറങ്ങി അപ്പൊ പിന്നെ ആഹ്
പിന്നെ ടീച്ചേഴ്സ്മാരെല്ലേ പഠിപ്പിച്ച് കൊടുക്കണ്ട അംഗൻവാടി പോകുമ്പോ എന്തലും അവരല്ലേ ചെയ്യുന്നത് ഇത്രയും കൊല്ലങ്ങളായിട്ട് പോകുന്നതല്ലേ പിള്ളേരൊക്കെ
ആഹ് അതാണ്
പ്രത്യേകിച്ച് പഠിപ്പിച്ചു കൊടുക്കലന്ന മാ- ആഹ് അതെപ്പോഴും മഴ പൊടിചില് കഴിഞ്ഞ എവിടെയോ
ഇവിടെ ഇങ്ങനെ തൊടങ്ങുന്നുണ്ട് നല്ല ഊക്കില് വന്നു അതേപോലെ പോവല് തുടങ്ങിയൊന്നു.
ഉം ഉം
ഇവിടെ അങ്ങനെ പൊതുവെ കുറവാണ്, ഇവിടെന്ന് ഇന്നിപ്പോ പെയ്യാണ്. തുടങ്ങണള്ളു വെയിലില്ല അങ്ങനെ മൂടി അങ്ങനെനിക്ക ഇപ്പൊ പെയ്യുന്ന അങ്ങനെ അങ്ങനതൊരു
ഷ് ഷ് മതി മതി ഏഹ് ഇവിടെ വെയിലില്ല ഇവിടെ മൂടിക്കെട്ടിയ കാലാവസ്ഥ
ആഹ് മഴ ഇപ്പോന്ന് ആഹ് ഇപ്പോ ഒന്ന് പെയ്തിട്ടുണ്ട് മഴ. ഇപ്പൊ പെയ്തൊണ്ട് നിക്ണ്ട്
മം ഇവിടെ മഴ പെയ്തിട്ടില്ല അതെ പൊടിചില് ഉണ്ടായിരുന്നു
ആഹ്
പിന്നെ പൊടിച്ചലും പക്ഷെ മഴ പെയ്യൂല്ല വെയിലും ഇല്ല അങ്ങനതൊരു അവസ്ഥയില്
തുണികളൊന്നും ഉണങ്ങി കിട്ടൂല
ഉം ഉം തുണിയേ ഉണങ്ങിട്ടേ ഇല്ല
ആഹ് അങ്ങനെ എന്താ മെഷീൻ ഉണ്ടോ അതോ
ആഹ് വാഷിംഗ് മെഷീൻ ഉണ്ട് പക്ഷെ വാഷിംഗ് മെഷീൻ അങ്ങനെ കാര്യയി - അലക്കാനായിട്ടൊന്നുല്ലല്ലോ
ഇല്ലല്ലല്ലേ മക്കളതആകുമ്പോ പിന്നെ അത് ചളി കളയണമെങ്കിൽ കല്ലല് തന്നെ ഇടവും വേണം
ഇവിടെ പിന്നെ രാവിലെ ഇട്ടാ വൈകുന്നേരം വരെ അത് തന്നെ ഇട്ടോട്ട് കിടന്നോളും
ഏയെ ഇവിടെ പിന്നെ ആൺകുട്ടികളാണ് അപ്പൊ പിന്നെ ഓല പിടിച്ചകി- ട്ടുല്ല മൂന്നാല് ഡ്രസ്സ് അവര അങ്ങനെ കഴിച്ചിടും ചെയ്യും അവർക്ക് ഇഷ്ടപ്പെട്ട ഡ- ങ്ങനെ പോയി എടുത്തിടും ഓരോ ആഹ് ഓരോ ടൈമിൽ ഓരോ സ്വഭാവമാണ് ചിലപ്പോ ജേഴ്സി ഇടണം ചിലപ്പോ അല്ലെങ്കിൽ ടീഷർട്ട് ഇടണം അങ്ങനെ ഓരോ ടൈമില് ഓരോ സ്വഭാവ
ഉം ആൺകുട്ടിയാണെങ്കിൽ പിന്നെ മണ്ണിക്കളിയും ഒക്കെ ഉണ്ടാവല്ലോ
ആഹ് മണ്ണ്ക്കളിണ്ട് ഇവിടെ രണ്ടെണ്ണം ട്വിൻസാണ് അപ്പൊ പിന്നെ അയിന്റെ രണ്ടാളും രണ്ടും ടൈപ്പാണ്
ഏഹ്
ഞാന് രണ്ടാൾക്ക് ചെൽപ്പം രണ്ട് ഡ്രസ്സ് വേറെയ്കാരം ഒരാൾക്ക് ജെയിസ് ഇടണം ഒരാൾക്ക് ഫുൾ സ്ലീവ് കുപ്പായ ഇടണം അങ്ങനെ ഓരോ ടൈമിൽ ഓരോ മാറ്റങ്ങളാണ് ചെലപ്പോ അല്ലെങ്കിൽ ചെൽപ്പോ ഒരേ പോലെടും വേണം ആഹ്
അപ്പൊ അങ്ങനെയാണീ പാടായിക്കല്ലോ
ആഹ് പാടന്നാണ് ഇപ്പൊ കൊർച്ച് കച്ച റയാണ് സ്കൂളിലൊക്കെ പോവലൊടങ്ങിയപ്പളെ
ഏഹ്
കൊർച് കച്ചറ കൂടുതല ഭയങ്കര വാശിയ ആഹ് ച്ച് വാശി കൂടുതലായി ഇപ്പളാണോല് ഒന്ന് വലിയതായി എന്നുള്ളരു തോന്നലുണ്ട് പരിസ്ഥിതി
ഏഹ്
അത് പിന്നെ അങ്ങനത്തെരു മാറ്റംണ്ട് ഇപ്പോ
ഉം ഉം
എന്താ കറിയൊക്കെ എന്തായിരുന്നു
കറി ചക്കക്കുരും മങ്ങേണ്ട്
ആഹ്
പിന്നെ മീൻ വാർത്തതും ഉണ്ട് അവിടെ എന്താ കറി ഇന്ന്
ആഹ് ഇവിടെന്ന് എന്താ സാമ്പാറാ
ഏഹ്
സാമ്പാറും അല്ല അല്ല തേങ്ങ അരച്ച് വെക്കാതെ
പൊടികൾ ഇട്ടിട്ടില്ലേ
ആഹ് പൊടികള് അങ്ങനെ ഇട്ട് വെക്കണത് അവിടെ തേങ്ങ അരച്ച് വെക്കല സാമ്പാറൊക്ക് ആഹ് ആഹ്
ചിലോര് തേങ്ങിട്ട് വ
ആഹ് തേങ്ങ വറുത്തരച്ച് അങ്ങനത്തെ റെസിപ്പിയൊക്കെ കണ്ടിട്ട് ണ്ട് ഞ യൂട്യൂബിൽ ഇങ്ങനെ നോക്കുമ്പോളേ കാണലുണ്ട്,
ഉം ഉം
ഫുഡ് ഒക്കെ ഇണ്ടാക്കൊ?
അങ്ങനെയൊന്നും ഇല്ല എന്നാലും ഒരു വിധം,
ആഹ് സ്പെഷ്യലൊക്കെ അങ്ങനത്തെൊക്കെ വെക്കാനറിയോ ബിരിയാണി, മന്തിയാക്കെ? ബിരിയാണി, മന്തി ഏഹ് വച്ച് നോക്കിട്ടില്ല,
ഇല്ല വെച്ച് നോക്കിയിട്ടൊന്നുംല്ല,
ആഹ് അതൊക്കെ സിമ്പിളാണ് ആരോന്നിന കിട്ടിയാ പിന്നെ സുഖ,
ആഹ് പക്ഷെ ഒരു വട്ടം ഉണ്ടാക്കണം, ഒരു വട്ടം ഉണ്ടാക്കി കറക്റ്റ് ആവണം,
ആഹ്,
കറക്റ്റ് ആയില്ലെങ്കിൽ പിന്നെ നമ്മള് നോക്കണ്ട,
അപ്പൊ പിന്നെ നോക്കന്നെ വേണ്ട,
ആഹ് കറക്റ്റ് ആയാലേ അവർക്ക് പറയാം ല്ലേ അവരും പറയും ഇനി മേലെ ഉണ്ടാക്കി
ഉണ്ടാക്കരുത് അങ്ങെ തന്നെ,
എങ്ങനെടാ ആഹ് ഓക്കേടാ,